നല്ല വർത്താന്ന് കേക്ണ്ടോ കേക്ണ്ടോ ഞാൻ പറയണേ ആഹ് ഫുഡ് കഴിച്ചു കെടന്നോ?
കെടന്ന്പ്പ ചായണി ഇതാക്കാൻ എണീറ്റു.
ആഹ് നാല് മണി ആയി വെലെ ഇവിടുത്തെ മാതിരിന്നെല്ലേ നാല് മണിയായ ചായാണോലേ ആഹ്
ആഹ് വാങ്ക്- അത് ശരിയാണ് ബാങ്ക് കൊടുത്തന്നെ നിസ്കരിക്കാൻ പോവൂല്ല- വാങ്ക് കൊടുത്ത പിന്നെ ചായയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ പിന്നെന്നും വേ നീങ്ങള് കൊറച്ച്ചോറുംന്നണെ- അതുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടതള ഇരിക്കണ്ട് ആഹ് - എപ്പൊ ഞാൻ പോടന്ന നപ്പിക്ക ഇത് എന്ന്ഞാൻ- ഇപ്പൊ കടി ചോദിക്കും ഇന്ന് കടി ഞൻ ഒന്നും നോക്കിട്ടില്ല ഞാൻ എന്ത്ര് വാങ്ങാണ്ട പിന്നെ ചോറ്- മായ കൊണ്ട് വൈകിയപ്പളേ ഒന്ന് ചോറ്- ല്ല ഇപ്പൊ ചോറ് കന്നിട്ടുള്ളൂ ഇ അന്നും കടക്ക് പോയിട്ടില്ല അല്ലയിലേ നിന്ന് നേരരെ വൈ ണ്ടാണ് ഇന്ന് മായയയ കൊണ്ട് ആ പിന്നെ ആ ഒരു സ്ലോയാണ് ആ അത് ശരിയാണ് അപ്പൊ ഇന്ന് ഞാ അങ്ങൊണ്ട് പോയിട്ടില്ല സ്കൂൾ ഉണ്ടെങ്കില പിന്നെ- കളി ഉണ്ടാക്കൂണ ഞാന് ഇന്ന് അങ്ങോണ്ട് പോയിട്ടില്ല എന്തേലും വാങ്ങി കൊടുക്കാരുത്. ഇവിടെ മുന്ന്ത്തന്നെ ഇണ്ടല്ലോ എല്ലം. ഒക്കെ ഒരുവാങ്ങേണ്ടി വരും ഇപ്പടും ഉണ്ടാത ടിവിയും കണ്ട ഇരിക്കണ്ട്- ആഹ് അതാണ് ഇപ്പൊ തിന്നിട്ടുള്ളൂ അതാണ് ഇന്റെ ഒരു നേക്ക
ആ പക്ഷെ ഇന്നാലല്ലേ ജ്ജ് വരള്ളൂ. കറി ഉണ്ടാക്കിട്ടില്ല ഇന്ന് ഉച്ച ആയപോലെ ഇങ്ങനെ കൊറവ്വ്- പില്ലാർങ്ങാണ്ട് പള്ളി ഇവിടുത്തെ പീടിൽ പോയാണ്ട്- ദ് വാങ്ങികൊട് തീനി മിച്ച റ്
ആഹ് അതുമാണ് അതൊക്കെ രസമാണല്ലോ മഴത്തെ എനിക്കൻ ഇഷ്ടമാണ്- എനിക്ക് അങ്ങനെ നല്ല നല്ല കോഫി ഉണ്ടാവും. അപ്പ ഞാനായിട്ട് ഇങ്ങനെ സ മായയും കണ്ട ഇങ്ങനെ ഇരുന്ന് തിന്ന് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ബേക്കറി ഇങ്ങനെ- ഞാന് അങ്ങനെയാണ് എനിക്ക് പിന്നെ അങ്ങനെ മറ്റു ഹെവി ആയിട്ടല്ലോന്നല്ല വേകുന്നേരം ഇഷ്ട
എനിക്ക് മഴ പെയ്യുമ്പോ പായസം കുടിക്കാനാഷ്ടം-
ഓ പായംപൊരി എനിക്കിഷ്ടം പായംപൊരി പക്ഷെ ഇവൾക്കും മാത് രം പറ്റ്ല-
ആഹ് ഇവിടെ ബൽക്കൊന്നൊന്നും പറ്റൂല- പയം തന്നെയല്ല മധുരമുള്ള ഐറ്റംസ്-
ആഹ് അതന്ന പിന്നെ- ആഹ് എനിക്ക് തന്നെ മധുരത്തിനോട്ം ഇഷ്ടം പായസംന്ന് കൊറെേ ദിവസായി- പറയലെടുതി
ഏ ഞാനും മറ്റേ ഇതിലെ ചെറുതാറു ഞ കഴിഞ്ഞ ആഴ്ച സേമേനും ഇത് വെച്ചതാ ഓട്സ് വാങ്ങിയപ്പോ സേമിയം ഫ്രീ കിട്ടി.
ഏഹ് ശരി ചെറിയ സേമ്യാ വങ്ങിയത്?
അല്ല ഓട്സ്ണ്ടാവ് ലെ അപ്പൊ അയിന്റെ കൂടെ ഫ്രീയാണ്.
ആഹ് ഓട്സിന്റെ കൂടെ ചെറിയ ബാക്ക് വറുത്തതെയ്കാരം. നള് കിട്ടിഞ്ഞി ഇൻക്ക് ആഹ് അതാവുമ്പോ ക്വാണ്ടിറ്റി കൊറവേകാരംല്ലേ. ക്ക് തോന്ന ആഹ് പിന്നെ അയ്ക്ക് സാവുനരി കൂട്ടണ്ടേരും.
ആഹ് സാവൂനരി കൊർചിയാ ഉണ്ടായിരുന്നു വടെ. ആ രിയാത് പാൽ വായ്ക്ക ണ്ടാക്കാൻ കൊടുന്നേ
ആ ആ അതാണ് ഇന്റെ ആ.
അപ്പൊ അവങ്ങനെണ്ടാക്കി ഇപ്പൊ ഒരാഴ്ശ്യ ആയിട്ടില്ല.
ആഹ്ഞാൻ പിന്നെ എന്താന്നോ അങ്ങനത്തെ ആവുമ്പോ നമുക്ക് തേങ്ങാ പാലേ പറ്റുള്ളൂ പാലിന്റത് ആ തേങ്ങാപാലാഉമ്പോ അമുക്ക് തേങ്ങ കൊർച് രാവിൽതെന്നെ സെറ്റാക്കി വെക്ക
ആഹ് അതെ അപ്പൊ ന്ന് വടെ കൊർച്ച് വെറ്റിലണ്ട് അപ്പൊ അഹ് കൊണ്ടേയ് കൊടുത്താല് യാൻ പർഞ് ചെറുപയർ പരി പ്പ് വാങ്ങിക്കൊടുന്നോളി യാ ചെറുപയർ പരി ആഹ് വെറ്റില കൊടുക്കലുണ്ട് കടേ
അഹ് വെറ്റില വേണെ കൃഷിണ്ടോ? ഏഹ്
അപ്പഹ് അപ്പൊ അത് കൊണ്ടോയ് കൊടുത്തിട്ട് മ്മളീ ചെറുപയർപരിപ്പ് വാങ്ങി പോന്നോളി അർഞാന്. അതെന്തായാലും വാങ്ങുല അവര് കൊന്നു ശർക്കര പായസ്സ ഇഷ്
ഇഷ്ടല്ലല്ലേ ഇൻക്കഎ ഇന്റെ ചെർ വേറെ പരിപ്പ് ചെറുപയറും ഞമ്മള് ഞമ്മളെ ബിരിയാണി അരില്ലേ അതും കൂടി മിക്സ് ചെയ്താ അങ്ങനെ വയസ പോ
ആഹ ഞാന് ചെറുപരു പപ്പും സാബൂനാരിയാ വെക്ക
ഹും ആ
അതത് നല്ല രസാണ്.
ആഹ ചെറുപ്പായതി പരിപ്പ്ന്റെ ടേസ്റ്റ് ആണല്ലോ നമുക്ക് പണ്ടൊക്കെ നമുക്ക് ആഗസ്റ്റ് പതിനഞ്ചിനൊക്കെ സ്ക്കൂൾന്ന് കിട്ടോല്ലോ ഹൗ നല്ല രസല്ലേ ആ നല്ലരസല്ലേ ആ സ്കൂളന്നത് കി ട്ടല്ലോ ഞങ്ങള് കാലത്ത് വന്നഴ നല്ല ടേസ്റ്റ് ഏ എനിക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ചോപ്പുകള റിയുന്നേ സർക്കറിറേനന് ഓ ആ രുചി വേറെൊ ടേസ്റ്റ്ാണല്ലോ ഉ ഇപ്പൊ പിന്നെ സേമിന്നെയാണ് ഇപ്പത്തെ കുട്ടികത്ത്മ്മ പരിപാടിിക
പിന്നെ പിന്നെ ഏഴാം ക്ലാസ്ക് കഴിഞ്ഞാ പിന്നെ പായസംന്നും കിട്ടൂലല്ലോ.
ഏ അത്രള്ളു ആ പക്ഷെ ചില ഗവർമെന്റ് സ് കുളവ കിട്ടോ
ഏ പിന്നൊക്കെ മിഠായിോ എല്ല ഇത്തും ഒക്കെ അ്യാണ്ട്
ഇവിടെ ആ ഇവിടെ ന്നാള്ങ്ങനെ പറയിനെ കേട്ടിണിട്ടോ. ഉ പിന്നെ ചായ കുടിക്കാനായി ഉണ്ടാവൂല തിരക്കി കറല ചായ കൊടുക്കാനായിട്ടു
ചായ നിഷ്കരിച്ചിട്ടൊന്നുമല്ല ചായു പോവാ ആാക്കീിച്ചാ പിന്നെ ഉ പിന്നെ ഒക്ക് വഞ്ഞ ഇരുവിടുത്ത ഓടിച്ചോളും
ആഹ പക്ഷെ എന്റെ മാതിരി തന്നെ അത് തന്നെ ടേബിൾ മാ റെഡിയ ആാക്കി കേക്കൂല ഞാൻ എങ്ങനെയണ്ട് ചോറും ഒക്ക വെിക്കൽ വെക്കും എന്ന വണ്ടിൽ ഇങ്ങന വണ്ട തിന്നളും
ഇവിടെ ചോറൊന്നും കളമ്പിക്കിന്നലേ
ഇന്റത് പിന്നെ എപ്പളും.. ആപ്പിളി പോല തോന്നുന്നു അ ഒരു സുഖമാണ് ആ
എന്റെ കൂടെ ചോറന്നാ ഞമ്മള അടി ണം തിന്നാലും തിന്നിട്ടില്ലെങ്കിലോ ആഹ് അ എറമ്മ എനി കറിയാണ് ഞാൻ അപ്പ ചോറ് നാട് പോയിന്ന് കടന്ന ുണ്ടാവൂല പോർത്തന്നൊക്കെ വരുമ്പോ ഉം അപ്പാണ്ട് വരും. ഒന്നിരിക്കേ ഒന്ന ഇരിക്കറ അപ്പൊ പിന്നെ അങ്ങോട്ട് ഇരുുന്നടുക്കയും ചെയ്യും
ഏ ആഹ നല്ലതാണല്ലോ അതാണ് അങ്ങനെ വേണ്ടിയത് അത് നമുക്കരു നല്ലതാണ് നല്ല കാര്യമാണ് ഇവിടെ നോ്പ മനൊക്കെയാണ് എല്ലാവരും ഒരുമിച്ച് അല്ലെങ്കിൽ ടിവിന്റെ മുന്നിൽ എല്ലാവും വന്നിരിക്കും. ഓ ഉ ടിവിന്റെ മുന്നേക്ക് വന്ന കൊണ്ടുവരും അല്ലാതെ ടേബിൾ അടു തീട്ട ടേബിളോട് ഫ്രീ ആയിട്ട് കിക്കും നോബെ ആാണ് മുതലാവ ആ അതന്നെ നോമ്പിനാണ് ഉം എല്ലാരും കൈപുടിച്ചെങ്ങനെ പ്പോ ടിവിന്റെ അവിടെ അങ്ങനെയാ.
ആഹ അവിടെ പിന്നെ മക്കളള്ളത കൊൊണ്ട് എല്ലാരും
അതേയോ അങ്ങ
അപലെ തന്നെ തി മക്കള് തിന്നും ഇവരൊന്നും തിന്നൂല ഇവൊക്കെ വളമ്പ്യൻ കൊടുിട്ട് അവിടെണ്ട ഇരിക്കണം
പിന്നെ ഉമ്മീം ഓലക്ക ഉണ്ടാവോ?
ഓല്പിന്നെഎടുത്തതിന്നു ഇന്ത് കഴിഞ്ഞല്ലെങ്കിലേ ഓക്ക് പിന്നെ ഒരു മണിവരെ ടൈമ ഉള്ളു ചെലപ്പ മ്മളത് ഒരു മണി ആകുമ്പത്ത്‌ന് കഴിയും പിന്നെ ഇതേമാതിരി സ്കൂളി ഇല്ലല്ലോ. അപ്പ എല്ലത്തിും അരമക്കിയുംങ്ങ കൊണ്ടല്ലോ
ആഹ് അതാറള പിന്നെ പിന്നെ രാവിലെ നമുക്ക്ത് വൈകിയാണ് നീക്കുന്നത്. ന്റെ മോൻ പറയണ ങ്ങള് ഇങ്ങനെ എടത്താണ് നീക്കറിയും ഓര് ഇന്നേ നേരത്ത് വന്ത് ഫുട്ബോൾ കളി ഫുട്ബോളിന് മണി നീച്ചുണ് ട്ടോ എന്നിട്ട് പോര് ഇന്ന് ഇന്ന കണ്ട് ആ എന്നിട്ട് ഇന്നോട് പറയാ ന്ന് പ്പ ഈ ഞാറായ്ചായോണ്ട് വെർതെങ്ങനെ നമ്മളെ ഒന്നും കൂടി വെർതെ കെട ഓരോ ഓൻ ഇഞ്ഞോണ്ട് പറയാ ഓ എന്തന്നോ ഫുട്ബോൾ കളിക്കാൻ ന്നിച്ചു കാണും വേഷ നിക്കണ് അതൊണ്ടാണ് അങ്ങനെ പറയണത് എന്നിട്ടോന് നല്ല ആളാണ്. അല്ല പോലെ നമ്മള് നീക്കാൻ സമയം കാണണില്ലല്ലോ. ഒരു ബിസ്കരിച്ച് അപ്പ തന്നെ കിടക്ക ബിസ്കരിക്കാ കിടക്ക. നമ്മൾത് ഒരു കൗണ്ടില്ലല്ലോ നമ്മള് ചെയ്യണത്
ഞാന് എനീച്ചാണ്ട് കെടന്നു എന്നിട്ട് പിന്നെ ഞാൻ ഏഴരമ്പോ പിന്നെ അടുക്കളേക്കു വന്നു
ആഹ ആഹ സ്കൂള് ആകുമ്പോ പിന്നെ കൊറച്ച് കുറച്ച് ഒരു ആറ് മണി അറരൊക്കെ ആവുമ്പോ പോകണം. എനിക്ക് അല്ലെങ്കിൽ പിന്നെ എന്റെ ചോറ് നല്ല വേഗ ചോറാണ് ഹരിയെ ആ അതാകുമ്പോ ഒരിത്തിരി ചോർണ് വണ്ടി ഞാൻ രണ്ടു മണിക്കൂർ വേകിച്ച് നേരത്തേ നേരത്തെ നീച്ച ആ ത ചിലപ്പോ ഇങ്ങോട്ട്ന്നെ കൊണ്ടുവരും. അതൊന്നും അങ്ങനെ ത്തെ പരിപാടിയൊന്നും പറ്റൂല വൃത്തിള്ള ചോറ് ചോറ് വൃത്തിയാണം എപ്പളായ ചോറ് കുക്കറത്തെ ചോറ് അങ്ങനത്തെ ചോറ് ഒന്നും പറ്റില്ല സാദാ ചോറാണെങ്കില് സാധാ ചോറ് ആണെങ്കില് നല്ല വൃത്തിക്ക്ന്നെ വെക്കണം. അതെല്ലാടെ മടിപ്പാ അതന്ന അരി മാറിയ കുഴപ്പാണ്. അരി മാറാൻ പറ്റൂല്ല. അരി മാറിയാ അന്ന് കണ്ടുപുടിച്ചു ആഹ ആ മറ്റേഅരില്ലെ നമ്മളെ വൈറ്റിന്റെ ആ വൈറ്റ് ആൻഡ് വൈറ്റ് ലേ ആ അരിയാണ് കൊണ്ടര അ ഒന്നും അരി ന ത കഴിയുമ്പോൾ ഉണ്ടാവുലോ വേറെ മാറ്റണെ മാറ്റുമ്പോ അത് അത് കടപ്പോതിന് കണ്ട കൊടുത്ത റി എന്നരി മാറിരിക്കണില്ലേ. അങ്ങനെയാണ് എളുപ്പപണിയൊന്നും ഇ പറ്റൂല ഇതില് പിന്നെ അതിട്ട വേറെ രസാണല്ലോ ആ അരി തിന്നുമ്പോ മറ്റേത് ശ ീലാവ അവളം മുക്കുന്നാ വിനോ ശരിയയി കിട്ടണോ
ഈ വള്ളിക്കറൂത്തറ സാധനം കേട്ടകണോ വള്ളിക്കറൂത്ത, വള്ളിക്കറൂത്ത.
ക്കാൻ പറ്റൂല എന്നല്ല പറയാ പള്ളിക്കറോത്ത ആ
ഇവിടെ ഒരു തൈ കാണുന്നുണ്ട് അപ്പൊ വെട്ടണോ വെട്ടണ്ടേ എന്നൊക്കെ ങ്ങാ ചോദിച്ചിക്ക ഇല്ല
കായ് അയിന് കായ് ഇല്ലാതെ എങ്ങനെ അറിയ അത് വള്ളിയണെന്ന്
ടൈപ്പഴ വയലറ്റ് കളറ.
ആഹ പക്ഷെ അതാരോ പറയൂ അത് പറ്റൂലന്നൊക്കെ പറയും ഞായ് ആഹ് അ പറ്റാ ഞ്ഞയാക്ക് കഴിക്കാൻ പറ്റായിട്ടാണോ തൈ വയ്റ്റായിട്ടാണോ അ അറിയില്ല ചോദിച്ചിട്ടക്കെ അറിഞ്ഞിട്ട് വെട്ടിയാൽ മതി വെറുതെ വെട്ടണ്ടല്ലോ. ഒന്നും അറിയാതെ നമ്മള് ച്ച ലോല്ല് ഇങ്ങനെ പറയണാ കണാ വള്ളി
അപ്പ എല്ലാരും പറയണണ്ട് ഇത് വള്ളിയാണ് വള്ളിയാണ്
അത് ഉണ്ടായിട്ട് നോക്കാ. ഉണ്ടായിട്ട് നോക്കീട്ട് എങ്ങനത്താന്ന്റിഞ്ഞിട്ട്.
ഇത് എങ്ങനെയ നാളിലേക്കോ ആയിൊക്കെ
കായം ചോണ്ടുന്നെ വല്ലാതെ ഇങ്ങനെ നീളത്തി ഇങ്ങനെ തൂങ്ങിക്കോണ്ടങ്ങനെയാണ് മറ്റേ തരണം നല്ല ഉരുളിച്ചയല്ലേ ഇതിന് നീളത്തി ഏയരം. അങ്ങനെകേറാം അങ്ങനെയാ കണ്ടു തോന്നട്ടോ അങ്ങനെ എങ്ങനെ തോന്നുന്നു മറ്റേ നമ്മളതൊരു ഉരുണ്ട്ു കോണ്ടല്ലേ സാധാ അത്പ്പണ്ടാവ്ണനല്ലെപ്പൊ ഇപ്പൊ ൻക്കൊരു അച്ചാർ ഇടാനൊരു പൂതി ണ്ടായ്നു പർവ്വത്തോണ്ട് ഇപ്പ ചോറക്ക്ൊരു അച്ചാറ എപ്പോഴും വേണം പിന്നെ ഒന്ന് വാങ്ങിയേക്കാം ന്ന ഒരു ഒരു കുപ്പി ആ എന്ത് തെ ഒ എന്തേല അച്ചാർ വാങ്ങ വല്ലവനും വാണം അപ്പൊ പിന്നെ ഒന്ന് കറുത്തേത് കിട്ടിയാല് ഇടാലോ
ആടാ പക്ഷെ പറോട്ട ആവുമ്പോ പെട്ടെന്ന് പൂപ്പല് വരും
അയ്ലെന്താന്നാ അയ്നൊന്ന്ക്കൂലെ എളുപ്പം കഴിച്ചു കൊറേ ണ്ട് ആഹ് ഒടിച്ചിട്ട് കഴിച്ച മതി രണ്ട് കുപ്പി അതയത് നമ്മള് നെയ്യം കുപ്പിന്റെ രണ്ട് കുപ്പി അത്ര ഉണ്ടാവും.
ഇണ്ടാക്കുള്ളുന്ന്
പിന്നെ അതൊന്ന് പിടിച്ചിട്ട് മോക്കും ഒന്ന് പുറത്ത് പോച്ചും പിന്നെ അപ്പൊല് കഴിയും ഇന ഒന്ന് നോക്കൂല
ആഹ ഓക്കേ ഡാ പിന്നെ വിളിക്കാം
ആഹ ശരി അയിക്കോട്ടെ അ